എന്തൊക്കെണ്ട് വിശേഷം ചോ
എന്തൊക്കേ. അങ്ങനെ പോണു സുഖായിട്ട്
ഉം ന്തലേ കാലാവസ്ഥന്റെ ചാലോ
കാലാവസ്ഥന്റേണ്. ഇബടെ മകക്കും ഭർത്താവിനും അ--ജലദോഷം ചുമൊക്കേണ്
ആഹ് ആഹ് ഇവടെ ഞഞ്കൊക്കെ മാറിപ്പൊ ഉം പൊസുഖായിവ
ഇപ്പൊ പൊതുവെ എല്ലോട്ത്തും ഇണ്ട്ലേ ജലദോഷം പനിയൊക്കെ ആഹ് ആഹ് ചായടിച്ചോ
ചായ കുട്ച്ചു
ആഹ് എന്തേ കഴിക്കാൻ
തയ്ക്കാൻ ഞാന് ഇത്ണ്ടാക്കി പൊക്കവട
ആഹ് ശരി ഞാൻ വെച്ചിട്ടില്ല. ആവണൊള്ളു ഇല്ല ഏഹ് കുട്ടീളൊക്കെ കളിക്കാൻ പോയതാണെ അപ്പ്റത്തെ വീട്ടിക്ക്. അപോലെത്തീട്ട് വെക്കാച്ചു
അ ആഹ് സ്കൂളില്ലാത്ത ന ത്
സ്കൂളില്ലെങ്കി പിന്നെ കുട്ട്യാള് അപ്പെർത്തെ വീട്ടികുടേണ് ആഹ് ഓക്കൊ. തീട്ട് വെക്കണം.
അതെ ഉം എന്താ കടിണ്ടാക്ക്ണെ അ
കടീ പ്പോ ഇബടന്ന് ബിസ്ക്കറ്റ്. കടയിന്ന് ബിസ്കറ്റ് വാങ്ങിയതാണ്.
ആഹ് ആഹ്.
ആഹ് ചെലേ സമയത്ത് എന്തേലൊക്കെ വല്ല പഴംപൊരിയൊ നെയ്യപ്പൊ എന്തേലൊക്കെ ഇണ്ടാക്കും ഉം. ഒതിങ്ങിയ ഭക്ഷണം അങ്ങനെ വല്യയ ചോറ്. ഞാൻ ചോറ് കഴിക്കാൻ പറയു സ്കൂൾ വിട്ട് വന്നാ അപ്പൊ അതൊന്നും കഴി ചൂലൈ എണ്ണക്കടി അങ്ങന് ത്തൊക്കെന്നോല് താല്പര്യം. കഴിക്കാന്. ആഹ് ശരി.
ണ്ടാക്കി തരീ അറ്ഞപൊ പിന്നെ ഞാ
ആഹ് ആഹ് ഇവരും പറയ ഇടക്ക അമ്മാക്കി ചക്കപ്പു ഉണ്ടാക്കി തരു ആ്ത്. എണ്ണക്കടികൾ എന്തേങ്കലുമ ഒക്കെ ഉണ്ടാക്കി തരുവോ ചോദിക്കി ചരി സമയത്ത് അമ്മക്കരു മ ആണല്ലോ അപ്പൊ ഇന്നിപ്പോ ഞാൻ പറഞ്ഞു. എങ്ങനെ
ചക്കപ്പ എങ്ങനെ ഇണ്ടാക്കല്
ആ ചക്കപ്പൊ നല്ല പഴുത്ത ചക്ക അരിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് ട്ട് അടിക്കുക. എന്നിട്ട് എന്തേല വല്ല അലൂുമിനിയത്തിന്റെ അല്ലെങ്കിൽ ഉരുളിയോ എടുത്തിട്ട് അയി ക്കി ഒഴിച്ചിട്ട് നല്ല പോലെ ചൂടാക്കി എടുക്കുക.
ആഹ
നെയ്യ് ശർക്കര ശർക്ക കരവെള്ളം എന്നിട്ട് നല്ലോ കുറുത്തി എടു തട്ട് നമ്മളെ ഇതില ചേങ്ങ കൊ ത് തേങ്ങാ കുത്ത് അത് ഉട എന്നിട്ട് നല്ലോ കുറ് ഇടുത്തിട്ട് നമ്മളെപ്പോടണ്ണി എല അറിയോ കൊടുങ്ങല്ല അതോടു ടുക്ക അല്ലെങ്കിൽ വാഴേൻല്ല എടുക്കാ പിന്നെ ഒരു ഇല ഉണ്ട് എന്താ ഇലമംഗലം എന്ന് പറയും
ആഹ ആഹ് ആഹ കേട്ട്ണ് ഞാൻ
ആ അത്ണ്ടെങ്കി അത് ഇപ്പൊ ഇവിടെല്ലത് എ എന്താ പോത് പെണ്ണിന്റെ അനിയനാ ഞങ്ങളെവിടെ ഉള്ളത്
അ ആ
അതു അതില് നമ്മളെ ഈ കൂട്ട് ഇണ്ടല്ലോ ഞമ്മള്.. എന്താപ്പാ ശർക്കരിം തേങ്ങാ കൊത്തും നെയ്യും പിന്നെ അരിപ്പൊടിം മാണേ അയ് ഞാന് പറയാൻ വിട്ടു അരിപ്പൊടിൻ കൂടി ഇട്ടിട്ട് അടുപ്പത്തിന് വാങ്ങി വച്ചിട്ട് വേണം അരി പൊടിയിടാന് അല്ലെ കട്ടാകും ന്നട്ട് ആ അ അത് മ്മള് എലെക്ക് ആക ന്നട്ട് ക ക.. ട്ടില്ലാതെ പരത്തീട്ട് എലെ എലെ മത് ച്ച പരത്തി മതി കാട്ടില്ലാതെ പരത്തിട്ട് ഞമ്മള് ആവിക്ക് വെക്ക
അ ആവിക്ക് വെക്ക ന്ഹ
ശർക്കരീം ചെലോല് ഏലക്കായൊക്കെ ഇടും ഏലക്കായ ചെറു ചെ.. ജീരകക്കൊടും പക്ഷേ അത് അത്ര ടെസ്.. റ്റ് തോന്നൂല ഉം ഉം അച്ച.. ചോയ കിട്ടണങ്കിൽ ഞമ്മള് ഒന്ന് വെറും നെയ്യ് മാത്രം നെയ്യും തേങ്ങാ കൊത്തും പ്പു മാത്രം മതി അരിപ്പൊടി അവ്ടെ ണ്ടാക്കാറില്ല
ഇല്ല ഞാനിപ്പ ആദ്യയിട്ട് കേൾക്ക ഹ ഹാ
ങ്‌ ങേ അത് ശരി അ ഞാപ്പം കഴിഞ്ഞ വർഷം നല്ലോ കൊറേ പ്രാവശ്യം ഉണ്ടാക്കി ട്ടോ ഇപ്രാവശ്യം കൊറവാണ് ചക്ക ആ ഇപ്പൊ ഒന്ന് രണ്ട് എങ്ങനെ
ചക്കനെ കിട്ടിയത് കുറവാണോ വിച്ചോ
ആഹ് ഇപ്രാവശ്യം കുറവാണ് കഴിഞ്ഞ വർഷം കൊറെ പ്രാവശ്യം കിട്ടി അന്ന് ചക്ക കൂട്ടാനായിട്ടും ചക്കപ്പായിട്ട് കൊറെ ഉണ്ടാക്കി ഇവിടെ ഏട്ടന്റെ വീട്ടില് ഒത്തിരി ഉണ്ട് ചക്കി അപ്പൊ അങ്ങനെ കൊറെ ഉണ്ടാക്കി ഇപ്രാവശ്യം കുറവാണ് ചക്കയാലും മാങ്ങിയയാലും ഇപ്രാവശ്യം കുറച്ച് കൊറവാണ് ഈ ഭാത്തട്ടോ അവിടെ എങ്ങനെ കൊറെണ്ടോ ആഹ
അവിടെ ഇണ്ട് ഇവിടെ പറയണ്ട് ഇപ്പ
ആഹ ആഹ മാങ്ങണ്ടായിരുന്നോ
ഓ മാങ്ങണ്ടായി നീ മാങ്ങിയ പ്രശ്നംല്ലാംണ്ട്
ആഹ ആഹ ഉ ഇപ്രാവശ്യം ഞാൻന മാങ്ങേ കഴിച്ചിട്ടുള്ളൂ മറ്റൊന്നും കഴിച്ചിട്ടില്ല നാടമാങ്ങ എൻന്റെ വീട്ട ലു ണ്ട് കുറച്ച് അപ്പൊ അത് കൊറച്ച് കിട്ടും വീട്ടിൽന്ന് കൊണ്ടരും അച്ഛൻ വരുമ്പോ കൊണ്ടരും അങ്ങനെ കഴിച്ചു ആഹ പിന്നെന്തൊക്കെയാ ഏ എങ്ങനെയാ ഏ അവിടെ കിട്ടിരുന്നോ
ആ അങ്ങട്ട് ഉപ്പും ഇന്ത് കുരുമുളകൊക്കെ ശും
ആഹ് ആഹ് ആഹ് രസ അല്ലേ ഉ ഉപ്പും കുരുമുളകൊക്കെ വിതറിയിട്ട് കഴിക്കാന് വിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ട്ടണ
ആഹ് ആഹ് അങ്ങനെ കഴിച്ച ഞങ്ങള്
ആഹ ശരി ചെലപ്പോ കാണാൻ കുട്ടികള് മുളക് പൊടിയും കൂടി ഇടൺ
ഉപ്പ് മാ കുരുമുളക്കും ഉപ്പൊക്കെ തിന്മ്പിയാണ്ട് ഇവി കുട്ടികൾക്കെ നല്ല ഇഷ്ടമാണ്റിയ
ആഹ ആ അവിടെ ഇഷ്ടാണ് പിന്നെ രാത് ല്ലെ പരിപാടിയൊക്കെ
രാത്രിയൊക്കെ ഉച്ചക്ക് വെച്ച ഇണ്ട് ചോറുണ്ട്ന്ന് ചോറന്നക്ക കനൊക്കെ കിട്ടണം
ആ ആ കുട്ട്വാളൊക്കെ എന്ത ചെയ്യാ കുട്ട്യാളൊക്കെ എന്ത ചെയ്യ
പഠിക്കാണ് വലിയോൻ പ്ലസ്റ്റു ആണ്
ആ ആ ശരി ഇവിടെയും തന്നെ ആ ആ ഇവടിം കുട്ട്യാള് പഠിക്കാണ് മൂന്ന് പേർണ്ട് ക്കെ ചെറിയ ചെറിയ കു ട്ട്യാളാണ് വൽതേഴില് രണ്ടാമത്തത് അഞ്ചില് ചെറുത് യു കെ ജി
എ യുക്കെജി
ഉം ഉം ഇവിടെ അടുത്ത് സ്കൂളുണ്ട് അപ്പൊ അവിടെ പഠിക്കാ ഉം
ഉം
ആ ആ ഇൻക്ക് മൂന്ന് പെൺകുട്ട്യാളാ
ഹ ഹ ഇങ്ങൻത്തെ ഇഞ്ഞെങ്കിലും ഉണ്ടായി ഒന്ന്
ആ ഇഞ്ഞ് വാണ്ട അഹഹ ഇഞ്ഞേയ് ആ നിർത്തിയിട്ടൊന്നുല്ല ഇപ്പൊ തൽക്കാലം വാ ഹ്ഹ് കൊർച്ച് കയ്യട്ടെ കൊർച്ച് ഒരു നാലഞ്ച് വർഷം കയ്യട്ടെ
മറ്റൊക്കെ ചെറു ചെറുതാണല്ലെ മക്കൾ ലെ
ചെർ ചെർതാണ് അതൊണ്ട് എന്താറിയോ എങ്ങോട്ടും പോവാനും പറ്റ്ണ്ല്ലേ ഇപ്പോ കല്യാണം കഴിഞ്ഞ് അടുപ്പിച്ചടുപ്പിച് അടിപ്പിച്ച് മൂന്നെണ്ണ ആയില്ലേ
ആഹ്
ഏ ഇപ്പൊ ഇങ്ങോട്ടും പോവാനും പറ്റണില്ല അത് മൂന്ന് പെൺകുട്ടികളല്ലേ അവര് ഒന്നും ഇട്ട് പോകാനും പറ്റൂലേ
പർ
ആഹ് ആഹ് കുട്ടികളാണെങ്കിൽ നമ്മുക്ക് എവിടേലും ഒന്ന് ആക്കേ അത് ഇതാ ക്കാനും ആരുല്ല ഞങ്ങള ഒറ്റക്കാണ് ഏട്ടൻ രാവിലെ ജോലിക്ക് ഏ അല്ല അച്ഛനും അമ്മയും എല്ലാ പോലെയൊക്കെ തറവാട്ടിലാണ
ആഹ കൊറച്ച് വിട്ടേക്കാരോ
ട്ടാണ് അപ്പോ നമ്മുടെ കൊണ്ടാക്കാനൊന്നും പറ്റിയ അവസ്ഥല്ല
ആഹ ആഹ
ആഹ
ച്ചോട അല്ലെ അവര് അമ്മ ബാക്കിയുള്ള പോലെ ആരെങ്കിലുംക്കെ
ആഹ എടുത്ത വേണം അത് ആരുുംല്ലേ അല്ലെങ്കി എടുത്താണെങ്ക അവരെ ഏൽപ്പിച്ചച്ച് പോവരുന്നു
ആഹ
ഉം ഹം പിന്നെന്തൊക്കെയാ സ്പെഷ്യൽ എന്തേങ്കലും ഉണ്ടോ
സ്പെഷ്യലായിട്ടൊന്നുമല്ലന്ന് ഉച്ചക്ക് മീൻ കിട്ടീനീ മീൻ ഉണ്ടാക്കി മീ കറി മീ പച്ച ച്ചോ മാമ്പേർ പേരി
ആഹ
പിന്നെ
ഇ പുഴമീൻ കിട്ടിയാണ് കുറച്ച് ആഹ ശരി ആഹ അത ഏട്ടന്റെ കുടുംബക്കാരരുന്നുപ്പ ആഹ ആദ്യൊക്കെ ഞാൻ കല്ലിൽിട്ട് ഒരച്ചരുന്നുട്ടോ ഒരു കൊഴുപ്പാണല്ലോ അത് ഇപ്പ എന്റെ മടികൊണ്ട് കൊണ്ട് ഞാന് കല്ലിൽ ഇട്ട് ഒരക്കൂല, ഞാൻ കൈയ്യും കൊണ്ട് തന്നെ അതിന്റെ ചെതമ്പലൊക്കെ കളഞ്ഞ് കല്ലുപ്പ് ഇട്ട് ഒരക്കുംഅങ്ങനെയാണ് ഇപ്പൊ പണി. ഉം അപ്പൊ ഉച്ചക്ക് അത് അവിടെ ഏട്ടന്റെ ഒരു കുടുംബക്കാര് ആ, നന്നാവേ കറി വെച്ച് ഞാനി, ഏട്ടന ഒരുപാട് ഇഷ്ടാണ് മീൻ കറി പുഴമീന്, ഉം ഏത് മീനാന്നൊന്നും അറിയില്ല വീണ് വലിയ സൈസ് മീൻ കിട്ടീന് എനി അയിന്റെ ചൊവ ഉണ്ടല്ലോ, മീനിന്, ഏ ആ, ഉണ്ടാക്കിയേ മീനിനൊരു ചൊവയാണല്ലോ പുഴ മീനിന് അത് ഒരു പറ്റണില്ല എനിക്ക്.
ഞാൻ കൂട്ടല്ലേ പറ്റും വേറെ ഒരു ചെവയായിട്ട്
എങ്ങനെ
അവിടെ എങ്ങനത്തെയും പോല് നിറച്ച് വരണ്ട്, അതില് മീനുകളുണ്ട്, എന്നിട്ട് അ അതിന്ന് ആൾക്കാർ ഇങ്ങനെ നിക്കണ കാണാം മറ്റേ സിലോപ്പില്ലേ ആ അതാണ്
രസല്ലല്ലേ മീന് രസല്ലല്ലോ മീന് എനിക്ക് ഇഷ്ടല്ല ത്ര
ആ അത് മീൻകാരൻ കൊണ്ടന്ന കാണതില്ലേ ഞാൻ വാങ്ങത്തില്ല ഇല്ല
ആ ശരി, നല്ല വിലയണ്ട് തോന്നണു
ഇപ്പക്കടെ കൊറേ. ആൾക്കാരര പിടിച്ചണ്ട് വൈകുന്നേരം ഇവിടെ ഞങ്ങളാരും കുടിച്ചേരുല്ല കൊണ്ടു വരലും ഇല്ല, ഇല്ല, ഇവിടെ മക്കക്ക് മീന വെച്ച
ഉം അങ്ങനന്തൊക്കെ മീന് നന്ന എതാനും ധൃതിയേടാവും ഏഹ് പുഴമീനും തന്നെ നന്നാക്കാനൊക്കെ കൃതിയടാ
ടാണ് പിന്നെ
ആ ഒരു ജാതി ചൂരാ പോലെ നന്നാക്കി കഴിഞ്ഞാല് ആഹ
പിന്നെ നമ്മളരു തിന്നൂല വെറുതെ പിന്നെ മെനക്കടയല്ല ആഹ
അങ്ങനത്തെക്കെ ആണെങ്കിൽ എനിക്ക് നല്ല കാര്യം കേട്ടോ മത്തി അയില വത്തല് അതൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഏറെ കൊണ്ടുവരൃ അവിടെ ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി ഉം